ലോ, കേക്കുന്നുണ്ടോ?.
കേക്കുന്നുണ്ട്.
ഒറങ്ങാനായോ?
ഒറങ്ങാനായി വരുന്നു. കണ്ണുകളിൽ മയക്കം വരുന്നുണ്ട്.
ഇന്ക്കും ഒറക്കം വര്ണില്ല. എന്താ അറിയില്ല.
ആന്ന് ബുക്ക്‌ വല്ലോം വായിക്കി. ഒറക്കം വരും.
ബുക്ക് വായിക്കണേ അത്രക്ക് താല്പര്യ ഇല്ല. ഈ ടൈമില്ട്ടോ.
ഉം... ഞാൻ ഉറക്കം വരാത്തപ്പോൾ ബുക്ക് വായിക്കും അപ്പോൾ പെട്ടെന്ന് ഉറക്കം വരും..
ഏ മ് എന്ക്കല്ലേ ക്ലാസ്സ്‌.. ക്ലാസ്സ്‌ എടുക്കുമ്പോ കോളേജിൽ ക്ലാസ്ടുക്കുമ്പോല്ലേ.
ഉറക്കം വരും.
ആഹ് അപ്പൊ സേർമാര് എടുക്കുമ്പോ അത്ത് വരെ ഉറക്കം വരില്ല.
ആഹ് എന്നട്ട് സാറമ്മാർ പേര്? അങ്ങനെ ഉറക്കം തൂങ്ങുമ്പോ പേര് വിളിക്കുവോ?
ആഹ് വിളിക്കേണ്ട്.
ആഹ... നിർത്തോ
ഉം... ചോദ്യം ചോയ്കും
അതെ അപ്പോ ഉത്തരം പറയോ
ഉം ഉത്തരം പറയാ അറിയണെങ്കി ഉത്തരം പറയാ അല്ലെങ്കിൽ ചിറിച്ചും
പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സില് ഇങ്ങനെ ആ ഉറക്കം വന്നിരിക്കും ചിലപ്പോ ചിലപ്പോ ഇങ്ങനെ കാറ്റൊക്കെ ഇടിക്കുമ്പോ ഉറക്കം വരും അപ്പൊ ഇനി ഉറങ്ങിയിരിക്കുമ്പോ ചോക്ക് പീസ് ഉണ്ടല്ലോ ചോക്ക് പീസിന്റെ പകുതി ഒടിച്ചിട്ട് ഒറ്റ എറി എറിയും
അപ്പഴ് ഞെട്ടി ഉണരുന്ന്
ആ ക്ലാസ് എപ്പഴാ എനിക്ക് ഓർമ്മന്ന ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്
ആഹ് അപ്പോഴ ഒറ്റ സാർമ്മാര് ചെയ്യുള്ളോ ടീച്ചേഴ്സ് വിളിക്കും പേര് വിളിക്കും സാർന്മാർകുമ്പോ ഇങ്ങന ചോക്ക് ഒടിച്ചിട്ട് ഒറ്റ എറി എറിയും കറക്റ്റ് ആയിട്ട് അത് തലയിലോ അല്ലെങ്ക നെറ്റിലോ കറക്റ്റ് ആയിട്ട് കൊള്ളും പെട്ടെന്ന് ഞെട്ടി എണീറ്റ് ചോദക്കും നോക്കുമ്പോഴത്തേനും ഒരു ചോദ്യം ചോദിക്കും പെട്ടെന്ന് ഓർക്കത്തി ഉണർന്നോണ്ട് ആ ചോദ്യം തന്നെ എന്താെന്ന് മനസ്സിലാവില്ല
അഹ് ആഹ് ചിലപ്പോ ചില സേറുമാര് അങ്ങനെ എറിയും ചെയ്യും എന്നിട്ട് ഈ ഉത്തരം കിട്ടീല്ലെങ്കി അടിച്ചും ചെയ്യും
ആഹ്
ഞാൻ ഇവിടെ എങ്ങനെ ക്ലാസ് എടുക്കുക ആ ഞാൻ ഇവിടെ എങ്ങനെ ക്ലാസ് എടുക്കുക നിങ്ങളിങ്ങനെ ഉറങ്ങല്ലേ അങ്ങനെ ഇങ്ങനെ കൊറ പറയും
ആ പണ്ട് ഏഴിലൊക്കെ എട്ടിലൊക്കെ അപ്പഴത്തേും ഞങ്ങളെ വെള്ളിയി ഇറക്കി നിർത്തിയിട്ടുണ്ട് ഉറങ്ങ ഉറക്കം നല്ല ഉറക്കം വന്നിരിക്കല്ലേ അന്നേരം ആ ആ പുറത്തൊക്കെ ഇറങ്ങിക്കാൻ പറയും കൊറചൊക്കെ നിന്ന് കഴിക്ക കല് കഴിക്കുമ്പോ ഉറക്കൊക്കെ മാറൂട്ടോ
ഉം ഉം ഉം ഉ
അങ്ങനെ വെളിയി നിർത്തിട്ടുണ്ട് ആ ഒരു പീരീഡ് കംപ്ലീറ്റ് വെളിയി നിൽക്കും ആ അങ്ങനെയൊക്കെ
എപ്പോളെങ്കിലും ഒക്കെ ഉറക്കം വേരുള്ളു
അതെ അത എനിക്കിന്നെ ഒരു കാര്യം പറയട്ടെ വയർ നിറച്ചേ ആഹാരം കഴിക്കാത്തൊണ്ടാണോന്ന് അറിയില്ല ചിലപ്പോ ഉറക്കം വെരാത്തെ
ഏഹ്
വയർ നിറച്ച് ആഹാരം കഴിക്കാത്തണ്ടായിരിക്കും ഉറക്കം വരാത്തെ നാല് ബ്രെഡ്ല്ലേ കഴിച്ച
ഉ
അല്ലടോ എനിക്ക് അങ്ങനെന്നുമല്ല എനിക്ക് പ്രത്യേകിച്ച് ഉറക്ക കമ്മിയൊക്കെ ഉണ്ട്
ഉം
രാത്രി കേട്ടോ
ഉം
രാവിലെ ആഹ് കോളേജക്ക് പോകുമ്പോട്ടോ സേറുമാര് ക്ലാസ് എടുക്കുമ്പോ ഉണ്ടാവുള്ളൂ അല്ലെങ്കി ഉണ്ടാവൂലേ അല്ലെങ്കി അവിടെ ഇവിടെ ഇണ്ടാവും ഇവിടുന്ന് അവിടെ ഇണ്ടാവും
ആഹ്
അങ്ങനെയൊക്കെ
നമ്മളൊക്കെ അമ്മയൊക്കെ ബസ്സില് പോകുമ്പോ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തോന്നുക കാറ്റടിച്ച് വണ്ടിയുടെ ജനലിന്റെ ഭാഗത്തിരിക്കും കാറ്റടിക്കുമ്പോ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്ന കാണാ ചില സമയങ്ങളൾ ഒറ്റക്ക് പോയിട്ട് ഇറങ്ങേണ്ട സ്‌റ്റോപ്പ് കഴിഞ്ഞട്ട് രണ്ട് സ്റ്റോപ്പിന്പ്പുറം പോയി ഇറങ്ങിയിട്ടണ്ട്
ഏഹ്
ആഹ് ഇവിടെ വന്ന് പറയുമ്പോ ചിരി ഞങ്ങൾ ഏഹ് അതെന്ത് ഞാൻ ഉറങ്ങിപ്പോയി ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞ് രണ്ട് സ്റ്റോപ്പ് അപ്പുറം ആപ്പോ ഒനർന്ന് നോക്കിപ്പോ ഏതാ സ്ഥലം എന്ന് അറിയാൻ വയ്യ ആള് ഇറങ്ങണന്ന് പറഞ്ഞു അവിടെ ഇറങ്ങിയിട്ടിങ്ങ് തിരിഞ്ഞു മിരിഞ്ഞു നോക്കത് ഏതാ സ്ഥലംന്ന്
എന്നിട്ട് തിരിച്ച് അവിടെ നിങ്ങുടെ അടുത്ത ബസ്സ് കയറി അടുത്ത സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് വര അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്
ഏഹ്
ഏഹ്‌ഷ് ചിരിക്കും ട്രെയിനില് പോകുമ്പോഴും അങ്ങനെയ എന്റെ അനിയതിരെ കെട്ടിച്ചേക്കുന്ന ചങ്ങനാശ്ശേരിയാണ് അപ്പൊ ഇവിടുന്ന് പോകും ആളോട് ട്രെയിനില് മെമൂനൊക്കെ കയറിയിരിക്കും മെമൂനൊക്കെന്ന് പറഞ്ഞൽ ഫ്രീ ആയിട്ട് സ്ഥലം ഇഷ്ടം പോല സ്ഥാലംണ്ട് അതിലിങ്ങനെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങു ചങ്ങനാ അടുക്കാറാകുമ്പെ ഞാൻ പിന്നെ കോള് വിളിക്കും നമ്മള് ട്രെയിൻന്റെ ഇത് ഉള്ളത് കൊണ്ട് നമ്മൾ നോക്കും നോക്കിട്ട് ഞാൻ വിളിക്കല്ലയെന്നുണ്ടെങ്കിൽ ചങ്ങനശ്ശേരിയ കഴിഞ്ഞട്ട് അടുത്ത്
ഏഹ് ഞാൻഇതുവരെ ട്രെയിനില് കേയറിയിട്ടില്ല
ഇതുവരക്കയൊ
ഉം കേറിയിട്ടില്ല ഭയങ്കര ആഗ്രഹംണ്ട് പക്ഷേ കേറിയിട്ടില്ല
ആഹ് എന്ത് കേറണം സുഖയാത്രയല്ലേ
ഉം എല്ലാരും ഇങ്ങനെ ഫീഡ്ബാക്ക് പറയുമ്പോ ഭയങ്കര താല്പര്യംക്കെയാണ്
ആഹ്
പക്ഷെ ഇതുവരായിട്ട് കേറിയിട്ടില്ല
ഫ്രണ്ട്സിന്റെ വീട്ടിൽ അങ്ങനെ ദൂരെയോ ഫ്രണ്ട്സിന്റെ വീട്ടിലൊന്നും പോയിട്ടില്ല
മ്‌ഹ് ഉം
ആരുവയിട്ടും അങ്ങനെ ആ വീട്ട് ഫ്രണ്ട്സിന്റെ വീട്ടിലിൽ പോക അങ്ങനെ ഒന്നും ആയിട്ടില്ലേ
ഇല്ല ഇല്ല
വീട്ടില് വിടാനിട്ടാ
അതെ
ആഹ് ആഹ് അപ്പൊ ഒരു വലയത്തിലാണല്ലേ
അതെ അതെ
ആഹ
സ്വഭാവികം
അതെ പോട്ട് സ്വാഭാവികം
ഉം
ഉ നമ്മ നമ്മൾ പഠിക്കുന്ന സമയത്ത് പോയിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ പിള്ളേര് പോകും അങ്ങനെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ചോദിച്ചിട്ട് പോകും പക്ഷെ ദൂരെയൊക്കെ പോകുമ്പോ നമ്മളും കൂടി കൂടെ പോകവും
ആഹ
ആ അല്ലാത്തെ അടുത്തൊക്കെ ആണെങ്കിൽ അവര് തനിച്ചു പോയി അവിടെന്ന് ചിലപ്പം ക്ലാസ്സൊക്കെ എന്തങ്കിലും അവരോട് ചർച്ച ചെയ്തിട്ട് ഹോംവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നോട്സ് കംപ്ലീറ്റ് ചെയ്യാനോ അനെയൊക്കെ ആട്ട് പോകും
ഏ അങ്ങനെ നേരം പോവൂലേ
മം പിന്നെ ഞാന് നമ്മൾ ക്ലിപ്പൊക്കെ അറിയാമോ തലൽ കുത്തുന്നു ക്ലിപ്പ്
ആഹ
അതൊക്കെ ഞാൻ സെയില് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ആ ഓരോ ക്ലിപ്പിന്റെ ബീറ്റ് സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ
ഏ ഇൻസ്റ്റഗ്രാമിന്റെ ഐഡിയ എന്താ
എനിക്ക് ഇൻസ്റ്റഗ്രാമ അങ്ങനെ ചോദിച്ചാൽ കാണാതറിയില്ല
ഓക്കെ എൻ്റെതിൽ സെൻറ്റ് ചെയ്യേണ്ടി
ആഹ സെൻ്റ് ചെയ്യാ
ഉം
അപ്പൊ അതിൽന്ന് ഞാന് ബീറ്റ്സ് സെൻറർ ക്ലിപ്പ് അടികർ ക്ലിപ്പ് ബോ ഇതൊക്കെ വാങ്ങിട്ട് അതിങ്ങനെ ബീറ്റ്സ് ഒക്കെ ഒഴിച്ചിട്ട് സെയിൽ ചെയ്യും
ആഹ അങ്ങനെ ഉണ്ടെങ്കിലേ ഞാന എറെ ഫ്രണ്ട്സ ആളോടെ ചോദിച്ചിട്ടേ ആണെങ്കി പറയണ്ട കേട്ടോ
പിന്നെ വേറെ സംഭവം ഉണ്ട് അതുകൂടി പറയാം അത് ഏ നമ്മുടെ വെസ്റ്റേജ്ന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യണ അതും ഇത് നമുക്ക് ഓൺലൈൻ ആായിട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ സ്കിന്നിന് പറ്റിയ ക്രീമുകള് അത് വേ റിസൾട്ട് കിട്ട ക്രീമാകോ ഓർഗാനിക്കിന്റെ പ്രോഡക്റ്റ് ആണ്
തന്നയ
ആ അത് നമ്മള് നമ്മുടെ പ കാലിന്റെ പാദമൊക്കെ ഉപ്പുറ്റിയൊക്കെ നമ്മൾ ഭയര കട്ടി ആട്ടിരിക്കും ചിലർക്ക് തൊലി പൊട്ടും ചിലക്ക് വിണ്ട് കീറും അങ്ങനെയൊക്കെ പ്രശ്നം നിങ്ങ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആകും ആ വിണ്ടുകളെല്ലാം മാറും തൊലിപൊട്ടിതൊക്കെ മാറും കാണ ചന്താവും കാല ക്രീമുകളുണ്ട് പിന്നെ ഫെയ്സ് വാഷ് ഓയിലി സ്കിന്നള്ളക്കെ ഫേ്സ് വാഷ് ഉണ്ട് പിന്നെ നമുക്ക് ഹെ
ആ പിന്നെ എങ്ങനെ അറിയാം
നമ്മുടെ ഓലി സ്കിൻാണോ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണോ നമുക്ക് അറിയാൻ പറ്റില്ലേ
ഉ
നമ്മള സ്‌കിന്നി എപ്പോഴും എണ്ണമയം എണ്ണമയം ഇണ്ടിട്ടുണ്ടെങ്കില് ഓയിലി സ്കിന്നണ് നമ്മളത് എപ്പോഴും നമ്മുടെ മുഖം ഒരുമാതിരി എണ്ണമയം ഇ പ്പം നമ്മള്് കയോണ്ട് തൊട്ടാല് ഒരു എണ്ണമയം ഓല് നമ്മളെ കൈ പറ്റും അപോ ഓ യില് സ്കി നാണ് ച ചെലെ സ്കി ന്ന് വരണ്ട് അത് ഒരുമാതിയിരിക്കും അപ്പൊ അത് വേണ്ട ചർമ്മമാണ്
ഏ നിന്റെ ഓയലി എല്ലാ കൊറച്ചൊരു ഇതാണ് ടൈറ്റാണ്
അതെ
ആ ട്രൈ യ്യണോന്ന്
മോയ്സ്ചറൈസർ ഉണ്ട് അത് നമ്മ കുളിച്ചിട്ട് ദേഹത്തും കയ്യിലും ഒക്കെ തേക്കാം
ഹെ
അങ്ങനൊക്കെയുള്ളയുള്ള സംഭവങ്ങളൊക്കേണ്ട് നല്ല റിസൽറ്റ്ൻഡ് ഞാൻ ഫുഡ്ക്രീംെന്ന് പറഞ്ഞ സംഭവം ഞാൻ ഉപയോഗിച് ൻ്റെ കാലിൽ തോലി പൊട്ടലുണ്ടായിരുന്നു പൂറ്റിക്ക് ഭയങ്കര കാട്ടിയായിട്ട് ണ്ടായിരുന്നു ഭാഗ്യം സ്ഥിരാ യിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് കാലതായ് വൃത്തിക്ക് നല്ലആഒരച്ച് കഴുകിട്ട് തുടച്ചിട്ട് ഇത് ആ ക്രീ ഇട്ടോണ്ട് കിടക്കും അ കണ്ട കണ്ട ചെയ്യ് ഇന്ന നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തു ഉപ്പൂറ്റിയ ആ കട്ടിയൊക്കെ മാറി തൊലി പൊട്ടിയ തൊക്കെ പോയി നല്ല അടിപൊളിയായിപ്പോ
ചെല്ത് നല്ല റിസൾട്ടആണ്
ആഹ നല്ല റിസൽറ്റ്ആണ് ഇതിൻ്റെ എല്ലാത്തിലും നല്ല റിസൾട്ട ആ ഓറി ഫ്ലൈമ കേട്ടിട്ട് ണ്ടോ ഓറി ഫ്ലൈമ നമ്മള ഫോർഎവർ ഇതൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവ ആഹ തൊക്കെ നല്ല റിസൾട്ട് നല്ല പ്രോഡക്റ്റ് ആണ് പക്ഷെ അവിടെ ച്ചിരി റേറ്റ് കൂടുതലാണ് പക്ഷെ ഇതില് - ഇതില് ഇത്തിരി റേറ്റ് സാധാരണക്കാക്ക് വാങ്ങിക്കാൻ പറ്റുന്ന റൈറ്റെ ള്ളൂ
ഹേ
മറ്റയിച്ചു റേറ്റ് കൂടുതലാണ്
ഏ ചെലോടത് തെയ്ഈ പേരെന്താ
ഏ കമ്പനിടെ ഒരു വെസ്റ്റേജ് ഏ
അക്കാഡമിന്റെ പേരെന്താ
അക്കാഡമി ആയിട്ടല്ല കമ്പനി ആയിട്ടല്ലേചെയ്യണേ
ആ കമ്പിനിന്റെ പേരെന്താ മാറി
വെസ്റ്റേജ് വെസ്റ്റേജ് എന്നാണ് വെസ്റ്റേജ് അഷ്വർ എന്ന് പറയും